ഹലോ.
ആഹ് ഹലോ വെന്നായിരുന്നോ ങ്ങള് വീട്ടി പോയിട്ട്?
ഇല്ല വന്നില്ലാ വീട്ടിലാ ന്നാളെ വര്ത്തൊള്ളൂ.
ആഹ്, ഇന്ന് എല്ലാരും വന്നായിരുന്നു കൂട്ടുകാരികള് എല്ലാരും ഞങ്ങടെ അവടെ ഞാം പർഞ്ഞില്ലേ ല്ലാം ഒരു പുഴ ഉണ്ട് ന്നല്ല രസവാ അവടെ.
ആഹ്, എനിക്ക് ത്തില്ലാ.
ഇന്ന് അവടന്ന് ആ ചേട്ടന്റെ ആഹ്, ചേട്ടെന്റെ വീട്ടീന്നും അവ്ട്ന്നും ഇവിട്ന്നൊക്കെ പിള്ളേര് വന്ന് അവരേല്ലാരും ഉണ്ടായിര്ന്നന്ന് ഒത്തിരി ന്നേരം കഴിഞ്ഞാ പോയത്.
അ പക്ഷെ സമയം കിട്ടിയില്ല എനിക്ക് ഞങ്ങളെല്ലാം കൂടി ഇന്ന് വേറൊരു സ്ഥലം വരെ പോയാര്ന്നു.
പ്പൊ അങ്ങനെ ഉം. അവടാണെങ്കി ന്നല്ല രസായിരുന്നു അവടെല്ലാം വന്ന് ഫോട്ടോ ഒക്കെ എട് ത്ത് ഒത്തിരി ന്നേരം ഫോട്ടോ ഒക്കെ എടുത്ത്
ആഹ്.
അങ്ങനെ ആഹ് വന്ന് ഒര്ത്തിയാണെങ്കി മറിഞ്ഞു വെരേ വീണ് കല്ലെ കേറി ഇര്ന്ന് ഡാൻസ് കൾച്ചതാ.
ആഹ് ഹാ ഹാ.
മറിഞ് ആഹ് അവൾടെ കാല് മുറിഞ്. കാലൊക്കെ മുറിഞ്ഞ് പിന്നെ അത് വല്ല്യ കോഴപ്പൊന്നുല്ല അ അവടെത്തെപ്പൊ ഈ അമ്മടെ ഔഷധ ചെടികൾ ഉണ്ടല്ലോ അത് വെ ച്ച് അമ്മടേ കൂട്ടത്തിലൊരു ചേച്ചി അത് വെച്ച് അതിനകത്ത് മരുന്നൊക്കെ ചേർത്തു പണ്ട് ചെയ്തെയാന്ന ഒക്ക പർഞ് വെച്ചു കൊടുത്ത് അവടെ ഈ വല്ല്യാ അട്ടയൊക്കെയുണ്ട് കറുത്ത അട്ട. അതിനകത്ത് കേറി അതിനകത്ത് കേറി ന്നമ്മടെല്ലാ മെറ്റോള് ഇല്ലലേ വട്ട്കേസ് അവള്. ആഹ് ആഹ്, അവള് അതിനകത്ത് കേറി ചവ്ട്ടി അത് കാ കാച്ചൂന്ന് ഇങ്ങനെ പറയോല്ലോ ഇങ്ങനെ കാലേ മൊ ത്തോലെ മൈലാഞ്ചി ഇട്ടതു പോലെ ഇങ്ങനെ ചുറ്റും കറങ്ങിയിട്ടുണ്ട്.
ആഹ്
എന്തോആണോ
അപ്പൊ ഇല്ലാഞ്.
ആന്ന് എല്ലാരും ആഹ് ഫോട്ടോ ക്കഅത്ത് പർഞ്ഞു ന്നമ്മടെ അവള് മാത്രൊ ഇല്ലല്ലോടീന്ന്.
ഉം.
എല്ലാരും ഉം പർഞ്ഞു ഒരുമിച്ച് ഒന്നും കൂടെ പോവാ അവള് വെരുമ്പം വിളി ക്ക്ന്നൊക്കെ പർഞ്ഞാ പോയത് പിന്നെ വീട്ടി വന്ന് അമ്മ പിന്നെ ഉണ്ണിയപ്പവും ചായയൊക്കെ ഇ ട്ട് കൊടുത്ത് എല്ലാരും കഴിച്ച് പിന്നെ അമ്മഎട്ത്ത് അത് എങ്ങനാ ഒണ്ടാക്ക്ന്നേ അത് ഇതൊക്കെ പറഞ് ചോയ്ച്ച് ക്കെയാ പോയേക്ക്ന്നേ.
ആഹ് മാ മാ
പിന്നെ എന്താ ഡ്രസ് മൊത്തം നനഞ്ഞ ഉം ഡ്രസ്സ് മൊത്തം ഉം അതെന്നെ വേറ ദിവസം പോവാം ഡ്രസ്സ് മൊത്തവുംന്ന നനഞ്ഞി ഡ്രസ് മൊത്തം തോം നനഞ് എന്റെ ഡ്രസ്സ് രണ്ട് മൂന്നെണ്ണം കൊണ്ട് പോയിട്ടുണ്ട് തരാ എന്ന് പറഞ്ഞ കൊണ്ടപ പോ തി രുന്ന് അറിഞ്ഞൂട മിക്കവാറും നല്ല അല്ല ആ ദൂര സ്ഥലത്തു അത്ത് പോയി മേടിക്കേണ്ടി വരും
ഓഹ്
ആണ് അതതെ അട അട അത അത് പറഞ്ഞി ആ ഹ് അടുത്ത വർഷം വരുമ്പോ ഇട്ടൊണ്ട് വരാടി അടുത്ത തവണ മറ്റോൾ വരുമ്പോൾ വിളിക്ക് അമ്മെ ഇട്ട് ഇട്ടൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ ഇവിടുന്ന് പോയത് കാറിലൊക്കെ വന്നത് ആരുടെ കാറാണ് ങ്ങറിഞ്ഞുട അവള് കാറൊക്കെ എടുത്ത് കേട്ടാ റെഡ് കാറ് റെഡ് കളറ്
ആഹ്
മ ട ദതിനനത്ത് എന്തോ
ചോദിച്ചോ എടുത്തുകാരാണോ
ആഹ് ആയിരിക്കും ആയിരിക്കും അവള് പറഞ്ഞു എടുത്തതാണെന്ന് പറയുന്നു ചുമ്മാതാെന്ന് മറ്റ മറ്റോൾ കണ്ണു ഇങ്ങനെ കാണിച്ച് എനിക്ക് തോന്ന് അവരുടെ വ വറെ റെങ്കിലും ബന്ധുക്കടെ ആയിരിക്കും അവള് പിന്നെ പണ്ടേ പുളിമേരി ആണല്ല
ആഹ് ആഹ്
അതന്നെ പിന്നെ വാ നീ അമ്മ ചോദിച്ചു എന്താണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരി വരാനെ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു അവള് വരും ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ കുഞ്ഞ ആയി അവനാണെങ്കി ഭയങ്കര കു ചട്ടമ്പിയാ അവനെ ഇട്ടിട്ട് അവക്ക് എവിടെയും പോകവാൻ പറ്റത്തില്ല
ആഹ് വേറെല്ല ഞാനിന്ന് വീട്ടിൽന്ന് വന്നില്ലല്ലോ അപ്പൊ ഞങ്ങള്ൾ വേറെ ഉടന്മാരെ പോയത കൊണ്ട വരാൻ ഞ അല്ലെങ്കിൽ ഞാൻ വന്നേനെ
അതേനാ ഉം പിന്നഅവള് ഇവിടെ വന്ന്
അപ്പോ
ഇവിടുന്ന് ആ കൊളത്തിൽന്ന് എഴുന്നേക്കുന്നതേ ഇല്ലായിന്ന കിടക്ക എല്ലാനെങ്ങ ചൂട ചൂ അടല്ലേ എന്തരു ചൂടാ ഞങ്ങളുടെ അവിടെ നഗരത്തില് ആഹ് അപ്പം ഇവിടെ വന്നപ്പോ ഇച്ചിരി ഇങ്ങനെ കിടക്കാൻ പറ്റി എന്തൊക്കെ പറഞ്ഞ് ഓ കൊറെ ഏതാണ്ടാക്കി എഴുതിയിട്ടേക്കന്ന് ഫോണിനകത്ത് ആഹ് ഫോണിനകത്ത് നമ്മള് നമ്മള് ഇത് തന്നെ നമ്മൾ അടുത്ത് കിടന്നിട്ട് നമ്മള ഇടാത്ത കാര്യങ്ങളെല്ലാം കൊടുത്ത് താഴെ ആഹ് അങ്ങനെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ത രു ആരുന്ന അപ്പുറ ന്താ കൊളത്തി കിടന്ന് കളിച്ച അപ്പുറത്തെ ആ വീട്ടിൽ എല്ലാവാരും ഇറങ്ങി നോക്കി കാര്യം ഇത്രയും ബഹളം വ കുന്നത് കൊണ്ട് എല്ലാരും കടന്ന് ആഹ് എല്ലാരും ഇങ്ങടെ നങ്ങട് നോട്ടമായിന്ന് എന്തൊക്കെയല്ല പഴയ പാട്ടൊക്കെ ഇല്ലേ മറ്റേ ഇവിടെല്ലെ ഫ്രണ്ട്സ് പടത്തിലെ ജയറാമ് ചേട്ടനൊക്കൊള്ളേ അന്ത് പുലരിക്കിന്നം ആഹ് ആ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് പറയണ്ട പിന്ന ഇവ്ട്ന്ന് പിന്നെ ഞങ്ങള് കായലി പോയി കായലി പോയിട്ട് പിന്നെ അവ്ട്ന്ന്
കുളിച്ചന്ന് വെ പറേ
ഉം അത് തന്നെ കായലി പോയി നീ കേട്ടോണം വിശേഷങ്ങള് കായലി പോയി കായലീന്ന് വള്ളത്തില് ഒത്തിരി നേരം കേറ്റുന്ന് പേടിയായിരുന്നു പിന്നെ പൈസ പിന്നെ കൊടുക്കുവല്ലോ അവളമ്മാരെ കയ്യിലൊണ്ടല്ലൊ അങ്ങനെ പിന്നെ ആഹ് പൈസ ഒന്നും ഞങ്ങളടെ അവടെ പൈസ ഒന്നും കൊടുക്കണ്ട അങ്ങനൊന്നും കാര്യം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ ആ പിന്നെ ഇവര് ഓങ്ങു പിള്ളാരങ്ങ് കൊടുത്തു എന്തുവാന്ന് ആർക്കറിയാ അവള്മ്മാര് വന്ന് അവരെല്ലാം വള്ളത്തിക്കെടന്ന് എന്തൊ റ്റ് കാണിച്ചു ഞാൻ
എല്ലാരും കൂടെ എങ്ങനെ പോയെ രണ്ട് വെള്ളത്തെ പോയോ
ആഹ് രണ്ട് വെള്ളം അല്ല ഒരു വെള്ളത്തി കേറിയെടി കേറിയപ്പോ നിന്നു രണ്ട് മൂന്ന് പേര് നിന്ന് ഞാനൊക്കെ നിന്ന് അവരൊക്കെ പേടിയായോണ്ട് ഇരുന്നും കെടന്നും ഒ അങ്ങനെയൊക്കെ അവടെത്തിച്ചപ്പർ ത്ത് പോയി അവടെ കൊറെ സ്ഥലത്ത് പോയി ആമ്പലൊക്കെ പിച്ചി എന്തുവാ പിന്നല്ലെ അവനും അവളും തമ്മില് എന്തുവാ ഭാര്യേം ഭർത്താവാന്നൊന്നുല്ല എന്തൊക്കെ ഇപ്പഴും പ്രേമിച്ചു നടക്കുവാ ന്ന അവരുടെ വിചാരം ന്ന്ട്ട് ആ പിന്നെ ആമ്പലങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതും പിന്നൊന്നും പറയണ്ട അവടെ കൊറേ ഒരു ചേച്ചി കക്ക വാരുന്നുണ്ടായിരുന്നു ആ ചേച്ചിടെ കയ്യ്ന്ന് കക്ക വേടിച്ച്
ആഹ്
ത് എന്റെ അമ്മക്ക് ആരോ പർഞ്ഞു ക്ലീൻ ചെയ്ത് തെരണോന്ന്
ആ ആഹ ആഹ
അവള് അവക്കറിയത്തില്ല എങ്ങനാ വെക്കണ്ടേന്നുള്ളത് എഴുതിയെടുത്തോണ്ട് പോയിട്ടുണ്ട്
അവടെ കായൽന്റെ നടുക്ക് കഴിക്കാനൊന്നും കേറിയില്ലേ
ആ അവടെ ആ ഉണ്ട് ഉണ്ട് അവടൊര് ചായക്കടേ കേറി അവ്ട്ന്ന് ഏത്തക്കപ്പോം നമ്മടെ രതീഷ് ന്നൊക്കെ പറയത്തില്ലേ അതൊക്കെ വേടിച്ച് ആ കടേലിരുന്ന് ഒരിതും ഇല്ലാതങ് പറഞ് എഴുന്നേക്ക് എഴുന്നേക്ക് രെതീഷെന്ന് പറഞ്ഞ് അത് അതൊക്കെ വേടിച്ച് കഴിച്ച് പിന്നെ എ അവ്ട്ന്ന് പിന്നെ എന്തോ പരിപ്പുവടൊക്കെ വേടിച്ചു പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്തൊരമ്മ ഏത് നമ്മടെ മറ്റ് റ്റേ സാധനം എന്തൂരാന്ന് പറയുന്നെ മാങ്ങയില്ലേ ഉപ്പിലിട്ടെ മൊളക്പൊടിയും ഉപ്പൊക്കെ ഇട്ടത് അതൊക്കെ വേ ആഹ് അതും പിന്നെ പൈനാപ്പിള് ഉപ്പിലിട്ടതും അതൊക്കെ വേടിച്ച് തിന്നിട്ടുണ്ട് അത് വേടിച്ച് വെച്ചും ചെയ്ത് എന്തിനാണാവോ അറിഞ്ഞുടാഞ്ഞി അവളാ ദൂര സ്ഥലത്ത് ചെല്ലുമ്പഴത്തേക്ക് ക്ക് ചീത്തയായി പോകത്തേ ഒള്ളൂ അത് വേടിച്ച് പാഴ്സൽ ചെയ്യുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇനിയും വരണന്ന് ആവും. ആഹ് കാശോ ത്തിരി പൊടിച്ചിടി. ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട്. ഉം. ന്നിട്ട് പിന്നെ ആഹ് വെള്ളക്കറിന് പത്ത് രൂപ കൊടുക്കണ്ടെന് ഇരുന്നൂർ രൂപ എടുത്ത് കൊടുക്കുന്നു. അത് എല്ലാരും കൊടുക്കാൻ പോന്നു. ഞാൻ നോക്കുമ്പ. പിന്നെ ഞാൻ പറഞ്ഞു. ഒരാൾ കൊടുത്താൽതിന്ന്. ഇരുന്നൂറ് രൂപ കൊടുത്തപ്പ ആഹ് മാമനതങ് മേടിച്ചും ചെയ്ത്. പെട്ടെന്ന്.
ആഴ്ച്ചേലല്ലേ കൊടുക്കണ്ട്. സാരല്ല. വല്ലപ്പോഴുല്ലേ.
ഉം. കൊടുക്കട്ടെ. അതുല്ലാരുന്നമ്മ അവരോരു പാവരുന്നു. ഇത്രയും വേം വെയില്. ഞങ്ങള് പോയ സമയത്ത് നല്ല വെയിലും ണ്ടായിരുന്നു. ആഹ് വെയിലത്ത് കൂടി ഞങ്ങളെ ഇത്രയും പേരും കൂടെ വെയിറ്റെടുത്ത് കൊണ്ടു പോന്നതന്നെ ആ മാമന് സതി എങ്ങനെങ്കിലും എന്തുവാ സമ്മതിക്കണം.
ഞാ ആഹ് മാർകെറ്റില് ചെയ്യുന്നുണ്ടല്ലോ.
ഉം. അതിന്റെ കൂടെ അങ്ങോട്ട് പോന്ന വഴി ക്കൊരു പാമ്പിനെ കണ്ട്. നമ്മടല്ലേ ലവള് ഒറ്റരൊട്ടം.
അഹ് ആഹ്
പായങ്ങൾ താഹ്. അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ട് നിന്നെയാ. അപ്പഴ് ത്തേക്ക് ഇതേപോലെ പാമ്പിനെ കണ്ടത് ഓടടാ ഓട്ടം. അത് ഏതോ ഒരു വീട്. അവിടെക്കെന്ന് പറയുമ്പോ ഈ ഓലെ ക്കെ കെട്ടിയ വീട്. ഗേറ്റ് എന്നൊക്കെ പറയുമ്പഴേ മതിലൊന്നും കെട്ടത്തില്ല. ഈ ഓല ഒണ്ടുള്ള ഉം താ. എന്ത്‌ പറയുന്ന മതില. അതിനതൂടെ ഒരുപെണ്ണ് അവിളോറ്റരോട്ടം. എന്തിനാ അവിടെള്ളോരെല്ലാരും എറങ്ങിവന്ന്. എന്തിനാ ഓടുന്നത്. പാമ്പിനെ കണ്ടോണ്ട് ഓടിയതാ ന്ന് പറഞ്ഞു പിന്നെ.
ആഹ് ഹഹ ആഹ്
ന്ത്ചെയ്യാനാ. പിന്നെ ഞങ്ങള് തിരിച്ച് വന്നത് ല്ലേ കേറ്റംകേറിയാ. അങ്ങോട്ട് എറങ്ങാൻ നേരത്ത് കൊഴപ്പല്ലാര്ന്നു. കേറാ നേരത്ത് കേറാ റാ നേരത്താരുന്ന് പാട്. കേറ്റം കേറി കേറി കേറി കേറി. അങ്ങ് മുകളിലെത്തി. ശബരിമലടെ കേറ്റന്ന് പറഞ്ഞ് ഭയങ്കര ചിരിയാരുന്നു കിടന്ന്.
ആഹ് ആഹ് ആഹ്.
അപ്പൊ ഒരു അവള് പറഞ്ഞ്. ഞാനും ഇങ്ങനെ ജിമ്മിലൊന്നും പോണ്ട. ആഹ്. ജിമ്മിലൊന്നും പോവാതെ ഞാനിങ്ങനെ താഴോട്ടറങ്ങീട്ട് പിന്നെ രണ്ടൂന്നു വട്ടം ഇങ്ങനെ കേറിയാ മതി നിന്റെ വണ്ണം കുറയുന്നൊക്കെ പറഞ്ഞ്. പോയിട്ടോണ്ട്. ഞാപറഞ്ഞു എനിക്കവിടെരി കേരി വന്നു. ഉം ഭയങ്കര വല്ല്യ കേറ്റവാ ന്ന്. പേടിച്ചു പോവും. ഒന്ന് വരണം. നീ കണ്ടിട്ടില്ല. നീ ഒരൂസം വാ.
ആഹ്. അല്ല ഞാ നേരത്തെ ഒരു റാശ്യം പോയായിരുന്നു. അഹ്. ഞാൻ കണ്ടിട്ടോണ്ട്. ആഹ് ആഹ്
പിന്നെ. പിന്നെന്തോണ്ട്. എന്തൊടുക്കുന്നു?
ഓഹ് ഇവിടെ ങ്ങനെ ഇരിക്കുന്ന്. നാളെ ഞങ്ങള് വെരും.
ഉം നോക്കണേ. അവള്മാര് ഇട്ടതൊക്കെ.
ആഹ് നോക്കാം നോക്കാം. ഉം ഞാന് ജസ്റ്റൊന്ന് നോക്കിയരുന്ന്. അപ്പൊ കൊറെ പേറ മെസ്സേജേല്ലാം കൺ ഉം കണ്ട്.
ഓള് ഒരുത്തി വെള്ളത്തി പോവാനേരത്ത് എന്റെ ഡ്രസ്സ് ട്ടോണ്ടാ വന്നേ. ഒരു മഞ്ഞകളറിലെ
ആഹ് ആഹ് കണ്ട് കണ്ട്. ഫോട്ടോ ഇട്ടേക്കുന്ന ഞാ കണ്ട്. ഉം
ആഹ്
അത് കണ്ടപ്പഴേ എനിക്ക് തോന്നി എവിടെയോ കണ്ട് നല്ല പരിചയം
അതെ ഒരുസം നീയും അത് മേടിച്ചിട്ടിട്ടില്ലേ?
ഉണ്ട് ണ്ട് ണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്
അതാ എല്ലാർക്കും ആ കളർ ഭയങ്കര ഇഷ്ട എന്നിട്ട് ഈ നമ്മളിടുമ്പോം കുറ്റം പറയെം ചെയ്യും എന്നിട്ട് അവരിടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടകളറാന്ന് പറയെം ചെയ്യും
ആഹ് അതങ്ങനെണല്ലോ ഉം ആഹ്
പിന്നെ ബോറടിച്ചിരിക്കുവണോ അവിടെ ഉം
അതെ അതെ ബോറിങ്
ഓക്കേ ഓക്കേ ഉം ശരിയെങ്കി ഞാൻ വെക്കുവാടി
ആഹ് ആഹ്